ആഹ്‌ എന്തപ്പ വിളിച്
ആഹ്‌ എന്താപ്പൊരു വിവരോല്ലല്ലോ അപ്പൊ വിളിച്ചതാണ്
ആഹ്‌ ആഹ് അപ്പെന്റെ വിവരല്ലാത്ത കേസാപ്പോ തൊടങ്ങിയതലേ നല്ല കാര്യായി ആഹ്
ഞമ്മള് ഇന്റെ ആങ്ങളയ് ഒരു ഫർണിച്ചറിന്റെ കടക്കെട്ട്ക്കണ്
ഏഹ് ങ്ങളും തുടങ്ങിയപ്പോ ആ പരിപാടി
ആഹ് അപ്പൊ പിന്നെ അയില് കുറിയിലൊക്കെ കൂടണെന്നുണ്ടെങ്കിലൊക്കെ കൂടെ ഇ എം ഐ ആയിട്ട് ന്ന പിന്നെ വീട്പണിയൊക്കെ കുടിരിക്കലൊക്കെ ആമ്പോ ഫർണിച്ചർ നമ്മളെ കടയിന്നന്നെ എടുക്കാലോ
ആഹ് അങ്ങനൊയടി ഞാൻ വീട് പണിന്നെ തുടങ്ങിയിട്ടില്ല പിന്നെ ഇപ്പൊ ങ്ങനെ ഇപ്പോ
ആഹ് വീട് പണി തുടങ്ങിക്കൂട് അപ്പോത്തിന് പൈസ ഇതിലിട്ടച്ചാ മതിയല്ലോ എന്താണ് മാസം മാസം ആയിരം മതി
ആഹ് അങ്ങനെയാണല്ലേ
ആഹ് പിന്നെ പന്ത്രണ്ട് മാസം അടച്ചാ മതി പിന്നെ അയിൻ്റെടയ്ക്ക് എന്തെങ്കിലും ഒരു ഇതൊക്കെ കുറി എട്ക്കുമ്പ അയില് നമുക്ക് ഏഹ് ഇതൊക്കെ കിട്ടുന്നുണ്ട് ഓഫ് ഇതൊക്കെണ്ട് ഓഫറൊക്കെണ്ട് അയില് കോയിനൊക്കെ കിട്ടും സ്വർണത്തിൻ്റെ കോയിൻസ് കിട്ടും
ആഹ് അത് ശരി സ്വർണ്ണന്ന് കേട്ട പെണ്ണുങ്ങളാട്ടോ കുറില് കൂടി പോവേ ആഹ്
ക്കെ നമ്മള് റെഡി ആക്കിയോണ്ട് ങ്ങനെ ഫുള്ള് ക്യാഷ് ഫർണി ച്ചർ സാ എന്താണ് മരം സാനങ്ങളൊക്കെ എടുക്കുമ്പളേ കട്ടിലും ബെഡൊക്കെയ്
ആഹ് അഹ് ശരിയാണ് നമ്മൾ അവിടെ ഉണ്ടാവുമ്പോ പിന്നെ നമ്മക്ക് അവിടെ ഒരു സേവിങ്സ് ഉണ്ടല്ലോ
സേവിങ്സ് ഉണ്ടല്ലോ അപ്പനി ഫർണിച്ചർ ആണെങ്കിൽ അങ്ങനെയും വാങ്ങാം മാസായിരം കൊടുത്താല് ആഹ്
ആഹ് ആഹ് ആഹ്
അപ്പൊ വേഗം വീട് വേഗം വീട് പണിയൊക്കെന്ന് റെഡിയാക്ക് എന്നാലല്ലേ നമ്മക്കൊരു കച്ചോടൊക്കെ ഉണ്ടാവുള്ളൂ
ഏഹ് വീടുപാണി പകുതി കഴിഞ്ഞീക്കണ് അപ്പോ ഓല് പറയണ്ട് പിന്നെ അവിടെ വീട്ടിൽ വന്നിട്ട് ട്ട് നമ്മളെ റൂമിനനുസരിചുള്ള ക
ആഹ് അതൊക്കെ ചെയ്തരും അത് അതൊക്കെ ചെയ്തരും നമ്മള് പറഞ്ഞ മോഡല് വീ ആഹ് വീടില് വീട്ടിൽ വന്ന്ങ്ങാണ്ട് ഒരു നമുക്ക് മ്മക്ക്
ഇബടെത്തന്നെ വെച്ചിട്ടേ ആഹ് അത് വേണന്ന് പറഞീനിട്ടോ ഞാനെന്നാല് ന്റങ്ങളനോടൊന്ന് പറട്ടെ കാരണെന്റെ അമ്മോന്റെ കുട്ടി ഇതേമാതിരി ഫർണിച്ചർ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ മൂപ്പരെ കണ്ടുകണ്ടാണ് ഇയാള് ഇത് തുടങ്ങിയത് അങ്ങനെയൊക്കെ ഒരു സ അത് ചെയ്യാ വീട് വെക്കുമ്പോക്കള്ളത് ഭയങ്കര സ്വപ്നത്തിലാ തുടങ്ങിയത് ആങ്ങളക്കെ പക്ഷേ പ്പൊ മൂപ്പര് ആ മോന്റെ മോന് തേമാരി കുറെ ആൾക്കാർക്ക് എന്താണ് അടവിനൊക്കെ സാനം കൊടുത്തിനു ഉം പിന്ന അതേപോലെ തന്നെ ഹോം ഡെലിവറി ആയിരുന്നു പിന്നെ ഓൺ ലൈനായിട്ട് കൊണ്ടയി കൊടുത്തിരുന്നൂട്ടോ അവിടെ ചെല്ലുമ്പോ പേമെന്റ് അടച്ച് ചാവിനുള്ള നെലയിലൊക്കെ ചെയ്തിന്ട്ടോ മാനെ
ആഹ്
പിന്നെ അത് അയിനെന്താ സാനം കൊണ്ടോണ സമയത്ത് വണ്ടി എന്തോ ആക്‌സിഡന്റ് ആവേ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മൂപ്പരെ പേരില് വണ്ടി ഏഹ് ഉണ്ടാവാൻ പാടില്ലാറഞ്ങ്ങാണ്ട്
ആഹ് ഇനി വണ്ടിണ്ടാവാൻ പാടില്ലാന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള മട്ടത്തില് എന്താത് ഒത്തിരി പിന്നെ ഫർണിച്ചറന്നെ അവിടെ ഒഴിവാക്കി കൊറെ പ്രശ്നങ്ങളും ചൊറയും വന്ന പ്പൊ കൊറേ പൈസേന്റെ എടപാടൊക്കെ അങ്ങട് വന്നേക്കാ ഒക്കെ ഡിലെ ആയി
ആകെ ക്കൂടി രണ്ട് താറുമാറായപ്പോ ഇത്ര ഇത് ഒഴിവാക്കി അപ്പ മോ ആരും എന്നേ ആഹ് അത്ണ്ട് അത്ണ്ട് എന്നാലിപ്പൊ ഇത് ഇത് കിട്ടുണുള്ളൂ
ആഹ് പിന്നെ ഞാന് എനിക്ക് ഏഹ് ഫോട്ടോസൊക്കെ വിട്ട് തരണ്ട് ഇജ്ജ് സ്റ്റാറ്റസ് ഒക്കെ വെക്കോണ്ട്ട്ടാ
ആഹ് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണ്ട് നമ്പറൊക്കെ നമ്പറൊക്കെ കൊടു എന്നാ പിന്നെ ഉപകാരം ആവേം ചെയ്തോട്ടെ ആഹ് എനിക്ക് എന്താണ് ഡ്രസ്സ് സ്സിന്റെക്കെ പരിപാടി ഇണ്ടായൊണ്ടന്നേ എന്താണ് കൊറേ ഞാനിങ്ങനെ ഈ ഹണി അതേ പോലെ തന്നെ അതെന്താണ് അങ്ങനെ പലേ പ്രോഡക്റ്റുകള് സെയിലാക്കുന്ന ഒരു പരിപാടി എനിക്ക്ണ്ട് അത് മ
ആഹ് ഫേയ്സില് അല്ല മൊഖത്ത് മൊഖത് മൊഖം നെറം വെക്കാൻ എന്തെങ്കിലൊ ക്കൊണ്ടാ
ആഹ് മുഖത്ത് ആ ഫേസ് പാക്ക് ഒക്കെണ്ട് എന്റെടുത്ത് പിന്നെ എന്താണ് ആ ഫേയ്സ് പാക്ക്ണ്ട് അത് എന്താണ് പ്രകൃതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് വെച്ചാല് മ നമ്മള് പച്ചമരുന്ന് നാട്ട് മരുന്ന് നാട്ട നാട് മരുന്നുകള് നാടൻ മരുന്നുകള് വെച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ആര്യവേപ്പിന്റെ എലേം അങ്ങനെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സംഭവാണ് അത് തേച്ചിട്ട് അമ്മള് ഒരു ആഹ് അത് ഒണങ്ങോളം ഒന്ന് നിക്ക ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാല് മുഖം നല്ല തണുത്ത വെള്ളം കൊണ്ട് കെഴുകിയാല് മുഖത്തുള്ള പാടുകളും കാര്യങ്ങളെല്ലാം നല്ല ഒരു ഗ്ലോ ഇണ്ടാവും ഏഹ് നല്ല തെളിച്ചം വരും വേറെ നമ്മളിപ്പോ ഇരു കളറുള്ള ഒരാളെ നമ്മക്ക് തൊലിനു തൊലി ഉരിഞ്ഞു വെളുപ്പി ക്കാനൊന്നും പറ്റൂലല്ലോ
ന്നാലും
ആഹ് ഞങ്ങള് സൂര്യാഘാതം കൊണ്ട്ണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ മുഖ
എല്ല ഈ കുങ്കുമ്മത്തിന്റെ ഓയില് നല്ലതാ
ആഹ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കുങ്കുമാധിയൊക്കെ അടിപൊളി പ്രോഡക്റ്റ് ആണ് ഉം അതൊക്കെ ഏത് കാലള്ള പ്രൊഡക്റ്റാണ് അതൊക്കെ നമ്മളിപ്പൊ അതാണ് ഇപ്പൊ അതിലും വലുത് പുതിയ പുതിയ ഓരോന്ന് വരുമ്പോ നമ്മള് അതുമ്മേക്ക് തിരിയാന്നേ ഉള്ളു പക്ഷെ അതൊക്കെ നല്ല
പക്ഷെ മറ്റ് കെമിക്കല്ണ്ടാവൂല ക്രീമൊക്കെ യൂ എന്താണ് ഉപയോഗിക്കുമ്പോ
ഏഹ് ചെലതില് ഈ കൂടുതല് ഒര് വാസ്ലൈൻ അങ്ങനത്തെ അതു പോലുള്ള ഒരു എണ്ണമയ
എല്ലാ യൂത്ത് ഫേസ് എന്താ പാട്
അത് ഞാന് യൂസ് ആക്കിയതായിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടില്ല പിന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സൊന്നും യൂസാക്കിതായിട്ട് ഞാന് കേട്ടിട്ടില്ല അപ്പൊ അയിനെ പ കുറിച്ച് ഞാൻ കൂടുതല് ചർച്ച ആക്കിയിട്ടില്ല അതൊണ്ടെക്കെ അതിനെ പറ്റി വല്യോരു ഐഡിയ ഇല്ലാ പിന്നെ എന്താണ് എന്താ ഫേയ്സ്പാക്ക് നല്ലതാണ് അത് നല്ല പ്രോഡക്റ്റാണ് പിന്നെ അതെ പോലെ സ്കിൻ കെയർ ഓയില് കാര്യങ്ങളൊക്കെ ണ്ട് അത് നല്ലതാണ് ആഹ് അത് നമ്മള്
ഫേയ്സ് പാക്കില് എന്തൊക്കെയാണ് ആഡ് ആക്കിയേക്കണ് കറ്റാർവാഴ ഇണ്ടാ
ആഹ് കറ്റാർവാഴ ഇണ്ട് അര്യവേപ്പ്ണ്ട് ഏഹ് അങ്ങനെ അയില് കൊറെ മരുന്നുകള്ണ്ട് ഒന്നും രണ്ട് മരുന്നൊന്നുമല്ല ഒരുപാടുണ്ട് അത് നമ്മക്ക്ണ്ടാക്കാൻ കഴിയൂല ആഹ് അത് ഓരോരുത്തര് ഓല കമ്പനി പ്രോഡ ണ്ട ആ ആടമ്പാല് മസ്റ്റാണ് ഇപ്പോൊ എന്താണ് ഇ്ര ഫയിസിന് നല്ലതാണ് നല്ല ഇത് കിട്ടും ഗ്ലോ കിട്ടും നല്ല തുെളിച്ചം എന്തൊക്കെ നല്ല പ്രൊഡക്റ്റ്ാട്ടോ പിന്നെ എന്താണ് സ്കിൻ കെയർ ഓയില് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് എന്നെച്ചാല് അ നമ്മള കൊതു കഠിച്ച പാടൊക്കെ ഉണ്ടാവൂല്ലേ അ കുട്ടികളൊക്കെ ഉണ്ടേ ഉം അതൊക്കെ തേച്ചിട്ട് കൊതിടിച്ച പാട് ചോറിയൊക്കെ ഉണ്ടായ പാടേ ള് ഉണ്ടാാവും ചില കുട്ടികൾക്ക് പിന്നെ മുഖത്ത് പൊട്ടിയണ്ടായ പാടൊക്കെല്ലെ അതൊക്കെ പോുന്നുണ്ട്
എല്ലാ നമ്മള് കുട്ടികൾക്ക് ക്കെ തക്കാളി പനി ഉണ്ടായല് മേത്ത് ആ കല ഉണ്ടാവോ പിന്നെ
ഇല്ല അത അങ്ങനെ വല്ലാതണ്ടാവും കുറച്ചൊക്കെ ഉണ്ടാവും നല്ല കടുപ്പത്തിലുള്ള ഭാഗത്തുള്ളൊക്കെ അവിടെ അടയാളം ഉണ്ടാവും പക്ഷെ ഒക്കെ പോകാനുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട എടു അപ്പൊ ഞാ എന്തായാലും നി പറഞ്ഞ ചോറു ആ അത് കാൽന്റെ അടിയിലൊക്കെ പൊന്തി യാതെക്കെ അങ്ങനെ മാറുന്നുണ്ട് നാവുമത്തെ അങ്ങനെ മാറിക്കിട്ടുണ്ട് വേഗം അതിന് വേണ്ടിട്ട് ഉ പുൊറത്തൊക്കെയാണ് ചിലപ്പോ ചിലൾക്ക് ഇങ്ങനെ ആഹ അടയാളങ്ങള് പുൊറത്തൊക്കെ ഉള്ള ചെിലുതൊക്കെൊക്കെുണ്ട് പിന്നെ
മത്തൊന്നും അധികം ഇല്ല അത് കജി്മലും കാൽമലും ആണ് നറച്ചി പിന്നെ കാലിൻ്റെ പൊറാടിമയിലും അടി കാലിറെ അടിയിലും
ആഹ പിന്നെ എന്താണ് എന്റെ പൂമോനക്കിതേ മതിരി ഉണ്ടായി നി എന്നിട്ട്പിന്നെ പടയാളങ്ങളൾൊന്നും അങ്ങനെ അങ്ങനെ ഒന്നും കാണൊന്നില്ല
ഈ ആ ആയുർവേദ ഈ നാൽപ്പാമരാതി വെളിച്ചെണ്ണൊക്കെല്ലേ അത് എന്ത പാട്
അത് നല്ലതാട്ടോ ഞ ഞാന്ന് യൂസ ആാക്കുന്ന സാധനങ്ങ അത് നല്ല തെളി വരും ഉം നമ്മള് എന്തെല്ലാം അസുഖത്തിന് നല്ലതാ ചുറ്റാ തൊലിറതാണെങ്കിലും തലവേദനക്കൊണെങ്കിലും ആ അങ്ങനെ പല കാര്യങ്ങൾക്കും നല്ല ഒരു സംഭവാണ് ഈ നാല്പ്പ പാമ്പരന്ന് പറഞ്ഞ സംഭവം നമുക്കറിയില്ല പ്രസവിച്ച് കിടക്കുന്നസമയത്ത് നമ്മ നാൽപ്പാമര തളപ്പ്പിച്ചവെള്ളം കൊണ്ട് നമ്മ കുളിക്കും തലയില് ധാാരഴിക്കും അങ്ങനൊക്കെ ചെയ്യാറില്ലേ
ആഹ
ഉ ഒ ങ്ങള്ചെയ്തിട്ടില്ലെ അങ്ങനെയ ക്കെ
ഞൻാ വാങ്ങിക്കണ ടോ അത് യൂസ് ചെയ്യാ ആലോചിച്ചിട്ടേ
ആഹ് നല്ലതാ കേട്ടോ നല്ല
അതും ഉണ്ട്ന്റെയൊക്കെ കുങ്കുമത്തിന്റെ ഓയിലും ഉണ്ട് ണ്ട് പിന്നെ ഫേസ് പാക്ക് ഉണ്ട് ജി പറഞ്ഞ കറ്റാറവായി എല്ലാം കൂട കൂടിട്ട്ുണ്ടാക്കിയത്
അത് അധികം നമ്മുക്ക് എന്തും ഡോക്ടേഴ്സ് റെക്കമെന്ഡറ് ചെയ്യുന്നത് പണം യൂസ ആാക്കാനായി അല്ലതെ നമ്മ നമ്മള ഇഷ്ടത്തിന്ോരോന്നന്ന് മേടിച്ചുകൊണ്ട് യൂസ് ആാക്കതോരിക്കലോ അങ്ങനെുണ്ട് ഡോക്ടർമാര് പറഞ്ഞിട്ടേ നമ്മള് യൂസ ആാക്കണംന്ന്റിയാം കേക്കണില്ലേ ഡോക്ടർമാര് പറഞ്ഞിട്ട് യൂസ ആാക്കണംന്ന്റിയ അല്ലാണ്ട് യൂസ ആക്കരുതന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങത എല്ലാ മരുന്നുകളും നമ്മള് യൂസ ആാക്കുമ്പോൾ നമ്മ സ്കിന്നിന് പറ്റണതേ കാരണം ചിലടത് ഓയിൽ സ്കിന്ന ആയിരിക്കോ ചിലടത് ഡ്രൈ സ്കിന്ന ആയിരിക്കും അങ്ങനെയൊക്കെണ്ടല്ലോ
ഇന്റെ നോർമലാ നോർമലാകുമ്പോ കൊയപ്പണ്ടാവുലല്ലോ
അറിയില എന്തിനും ഡോക്ടർമാര് പറയണം അപ്പോൾ ചെയ് ചെയ്യുന്നാണ് ഏറ്റോം നല്ലത് ഏ പറ വേറെ മരുന്നാണെങ്കിൽ അയിന് അനുസരിച്ച് അങ്ങൻതെ ഡോക്ടർമാർ പറഞ്ഞിട്ട് നോക്കിട്ട് ചെയ്യാം അത നല്ലത് ട്ടോ വെറുതെങ്ങനെ കണ്ടതും കിട്ടീതൊന്നും തേക്കണ്ട പിന്നെ ന്നെട്ട് ഞാനിന്നെന്റെ ആങ്ങൾനോട് പറയണ്ട്
ആഹ് ഇജ് പറയോണ്ടിട്ടാ ഫർണിച്ചറിന്റെ ഇ എം ഐയായിട്ട് ഇണ്ട് പിന്നെ കുറിയിലും കൂടാന്ന് താല്പര്യം ഇണ്ടെങ്കിൽ ആയിരം വെച്ചിട്ട് മാസം ആയിരം വെച്ച് അടച്ചാ മതിയല്ലോ
കുറിൽ എന്താലും ഞാൻ ഇണ്ട് അഥവാക്ക് സ്വർണ്ണൊക്കെ കിട്ടാണെങ്കിലോ സ്വർണത്തിനൊക്കെ പെരും വെലേണ് ആ ഒരു പാവശ്യം കിട്ടിയ ഒന്ന് രണ്ടെട്ടംണ്ട് കിട്ടിയല്ലെ ഭാഗ്യണ്ടോന്ന് പറയാം ഏഹ ഭാഗ്യണ്ടന്ന് പറയാൻ പറ്റോ ഇനിപ്പ എത്ര ചെറിയ പൊടിയാണെങ്കിലും ഇത്രമാതി പൈസ അച്ഛന്റെ സാനപ്പത് അതലോയ്ച്ച് നോക്കണം ഉം എന്തായാലും ഉണ്ട് അത് ഞ്‌ ഒരു കഴിഞ്ഞാത്തന്നെ നമ്മൾ ഫോൺചോയ്ച്ചാത്തന്നെ ഞങ്ങളോ ലോട് പറഞ്ഞോണ്ടുട്ടോ പേര് കൊടുത്തോണ്ടു അയിൽ ത് മാണ്ട ഉം നിന്തെങ്കിലും സംശയം ണ്ടെങ്കിൽ ഓൽ വിളിച്ചോട്ടെ അപ്പ പിന്നെ അതിനനുസരിച്ച് ഞാന്, പിന്നെ പൈസ അവിടെ കൊടുന്നു കൊടുക്കൊന്നും വേണ്ടല്ലോ ഇൻശാഅള്ളാ മ്മക്ക് കണ്ടുമുട്ടണം പിന്നെ പൈസെ അവിടെ കൊണ്ടന്ന് കൊടു ക്കൊന്നും വേണ്ടല്ലോ ജീ പേ ചെയ്ത് കൊടുത്താ മതിയാവു ന്നാ ല്ലോൽക്ക് ആഹ് അതെന്നെ നല്ലത് അല്ലാതെ ഇവിടന്ന് അവിടെ വന്ന് കണ്ടർന്നത് എവടക്ക് പറയ് മാസമാസം ഇത് മാസ മാസം എല്ലേർക്കും കുറി
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മാസ്ത്തില് മുപ്പതാന്തിയാ അങ്ങനേണ്
അതന്നെ നല്ലത് ന്ന ഞാൻ അങ്ങനെ അയപ്പിക്കണ്ട് ഇന്ന് ഞാന അങ്ങനെ അയക്കാനുള്ളേ ഒരു വഴി കണ്ടത്തണ്ട് ക്ക് ങ്ങനായാലും ൻ്റെ ണ്ട്ക്ക് അ് ആയിരൊക്കെ ന്തായാലും മാസ്ത്തില് എത്രയോ വട്ടം കേറിവര്ണണ്ട് അപ്പൊ പിന്നെ അതിൻക്കൊരു വിഷയല്ല ഉം അങ്ങനെ കുഴപ്പല്ലാത്ത രീതിക്ക് പോ
മാസടച്ചാ മതിയല്ലോ പന്ത്രണ്ടായിരം മതിയല്ലോ
ആഹ് ആഹ് ഒന്നുല്ലെങ്കിൽ ലേ ഒരു കട്ടിൽനോ തിനോ
ആ പന്ത്രണ്ടായിരം ഇപ്പ പന്ത്രണ്ടായിരം നമ്മളട് ച്ചാലും ചെൽപ്പോ ഭാഗ്യണ്ടെങ്കില് ആ
ആഹ് പിന്നെ ഞിപ്പോ മ്മക്കെ ഇ ഇപ്പൊ വാണ്ടാന്ന് കൂട്ടിക്കോളി ഇ മാ പന്ത്രണ്ട് മാസ്ത്തിൽ എടുക്കുമ്പോ മുപ്പ വാണ്ട പിന്നെപ്പോ അട്ത്തതീക്ക് കൂട്ടി കൂടാ ഈ പൈസ കൂടി വല്ല്യോരു സംഭവം വേട്ച്ചൂടെ അങ്ങനൊക്കെണ്ടാകുമ്പോ അഅ് നല്ലതാണേ
ച്ചത് വാങ്ങണെങ്കിൽ കുറച്ച കൂടി പൈസ അയിക്ക് കൂട്ടിട്ട് ഞമ്മക്ക് അങ്ങനിം മാങ്ങാ കട്ടിലോ അൽമാരെ എന്താ ഫ്രിഡ്ജ എന്ത് വേണെങ്കിലും മാങ്ങ
ആഹ ക്ക് ക്ക് ഇപ്പൊ ഇക്ക് വാണ്ടാ ക്ഷെ ക്കാക്കുന് കൊറേ സാനങ്ങളെ ൻ്റെ ക്കാകാക്ക് കുറെ സാനങ്ങൾ വാണം പറഞ്ഞ ഓർക്ക് അവടെ വന്നിട്ട് അവടെ ഹാളില് മക്കക്ക് പഠി ക്കാനുള്ള രീതിക്കുള്ളൊരു ത് വേണം പറഞ്ഞു
പിന്നെന്താ വീട്ടില് വിശേഷം
നല്ല ന്നെ സുഖാണ് കൊഴപ്പൊന്നുല്ല പിന്നോൽക്ക് മൂന്ന് ബെഡ്റൂമ്ക്ക്ള്ളേ സെറ്റ് കട്ടിൽ അലമാറ, പിന്നെ മ്മള് ഈ മിറർന്റെ ഒരിതുണ്ടല്ലോ ചെറിയൊരു
ആണ്ടേ വീട്
ആഹ് അങ്ങന ചെയ്യിപ്പിക്കണം അന്നെന്നെ പറഞ്ഞ അങ്ങനെ നല്ല വീടാണ് നല്ല വീടാണേ ഓൽ പ്പണ്ടാക്കി തുടങ്ങിയ പു തിയ മോഡൽ ആയിട്ട് ണ്ടാക്കിതാണ് അപ്പോൽക്കയിനൻസരിച്ള്ള തന്നെ അയ്ൽക്ക് എല്ലാ സാധനങ്ങളും വേണം പിന്നെ ഓൽക്ക് മഹാഗണിൻ്റെത് അങ്ങനെ നല്ല മരങ്ങളൊക്കെ ണ്ടയിര്ക്കും ല്ലേ
ആതേ എല്ലാ മരങ്ങളൂണ്ട്
ആഹ് നല്ലത് വേണം. മൂപ്പർക്ക് മഹാഗണിനോടൊക്കെ അധികം താല്പര്യക്കെ പറഞ്ഞ റഞ്ഞത് പിന്നെ അത് വേറൊരു ഇതന്നെ ആണല്ലോ ഉം അഹ് നല്ല രസാണ് നമ്മളെ വീടുകളില് അതേ മാതിരി കോണിന്റെ അവ്ട്ന്നങ്ങട് കേറി പോവുല്ലോ അപ്പോ കോണിന്റെ മിറർ ഈ ഗ്ലാസ് ള്ള കോണിയാണ് പക്ഷേ അയ്ൻ്റെ കൈക്ക് മരം നല്ല നല്ല മരം വേണം ന്നൊക്കെ പറഞ് അങ്ങനെ ചെയ്യ് വെക്കണം എന്നൊക്കെ ആണ് പറിണത് പ്പൊ ആ പണി ഫുള്ളായിട്ടില്ല പെട്ടങ്ങനെ കൊറേശ്ശെ വർക്ക് ങ്ങനെ തൊട്ങ്ങ്യോണ്ട് വൈറ്റ് വാഷ്മ്മല് അതിൻ മലക്ക് എത്തിട്ടുള്ളൂ മൂപ്പരങ്ങനെ ആൾക്കാരെ ങ്ങനെ തെരിണ് ണ്ട് ആ നേര ഇന്നിപ്പങ്ങള് വിളിച്ച് ഓർമ്മ ആക്കിത്ട്ടോ
ആഹ് അപ്പോന്ന് പറയോ ആ ന്ന അയിക്കോട്ടെ ട്ടാ വിളിക്കണ്ട് വിളിക്കണ്ട്
ഉം പ്പ ശരി